ഹ ഒന്നുണ്ടടി
ഉ
ഹലോ! ആഹ ഉണ്ടോ ഇവിടാണെങ്കി പുല്യ വെയിലും കാരണം നിക്കാൻ വയ്യ വല്യരാത്തി അകത്ത് എ സി ഇട്ട കൊണ്ട് ഇരുന്നപ്പോൊ കാണാൻ നാശം പിടിക്കാൻ കറണ്ടും പോയി എനിക്കറിയത്തില്ല
ഭയങ്കര കഷ്ടായിപ്പോല്ലോ ഇപ്പൊ ഇവിടെ കാ കോള് വരുന്നുണ്ടെന്ന് തോന്നുന്ന്
ഇവിടെ ചെറിയ മഴക്കോളുണ്ട് ഇനി എന്നാ ഇപ്പഴങ്ങും ഇ മഴ കറണ്ട് നോക്കണ്ട ഈ ആ കോള് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ആ കോളില്ലെങ്കി ഇല്ലെന്നെ ള്ളു ആ കോളിന്റെ ചൂടും കൂടി അതും കൂടി ഇങ്ങനെ മൂടി കെട്ടിയുള്ള ചൂടും കൂടെ ഇനി അടുത്തെ സഹിക്കണം ഈ കൊഴപ്പില്ല എന്നാലും താന്ന് പറ്റത്തില്ലെന്നൊക്കെയാ ഇനി ഇനിയെങ്ങാനും പറ്റിയ തെണ്ടും എന്ത് ചെയ്യാനാ ഉച്ച സമയത്ത് എല്ലാം ആവി ആയിട്ട് പോവത്തതെഉള്ളൂ ആന്ന് എന്നിട്ട് ചെറിയ രീതിയി മഴയൊന്ന് വന്ന് ചാറും അതിന്റെ ചൂടും കൂടെ പിന്നെ രാത്രി
അയ്യോ ഒറക്കം വരുന്നുണ്ട് പക്ഷെ ഒറങ്ങാൻ ആവി കാരണം പറ്റുന്നില്ല
തലവേദന എടുത്ത് ഞാ കിടന്നത് അപ്പൊഴേ ദാ പോയി കിടക്കുന്നു അതോ ഏ സി ഞാൻ പിടിക്കാൻ അഞ്ച് മണിക്കേ വരോന്ന് ഓ അതാ ഞാൻ തലവേദന എടുത്തോണ്ട് കിടക്കാൻ ചെന്നതാ അതോ ഞ അവിടെ ഞാൻ ഇന്ന് രാവിലെ അങ്ങാണ്ട് എഴുന്നേറ്റപ്പ ഓഫ് ചെയ്ത കൂളിങ്ങും ഇല്ല റൂമിനകത്ത് ചൂട് ഞാൻ ചെന്ന് കേറിയപ്പഴേ ഭയങ്കര ചൂടാ ഓടിപ്പോയി അത് ഇട്ടതാ അതൊന്ന് തണുത്തത് പോലുഇല്ല ഇല്ലെ ചോദിച്ചു അവിടെങ്ങാണ്ട പണി നടക്കുവാണ് ട്രൻസ് അവര് ഈ മ അവരീ വേ എന്നു വരൂന്ന് എനിക്കറിയത്തില്ല വേ വേനൽ മഴ വന്നാലും അവരീ വേനൽ മഴക്കും മുൻ കരുതലായിട്ട് എടുക്കുന്നെയാ എന്നാ ഒട്ടും മഴ പെയ്യുമ്പോ ഒട്ടും കറന്റും കാണ ത്തു ഇല്ല ഇപ്പോഴും ഇല്ല അന്നേരവും കാണത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് വട്ട് പിടിച്ച് ഓടുവാ പണ്ടക്ക എല്ലാരും ഉണ്ട് അവരൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറ അത് മാത്രം പണ്ട് ചെയ്ത ഓരോരുത്തര് പണ്ട് ഉള്ളോര് കൊറെ മരം വെച്ച് പിടിച്ച് എട എടക്കാലങ്ങളിലുള്ള കൊറേ എണ്ണം വെട്ടി നശിപ്പിച്ച് അനുഭവിക്കുന്ന നമ്മളും
അതാ ഇനിയിപ്പോ ഇനി വരുന്ന തലമുറ ഇതിലും അനുഭവിക്കും ഓഹ് ചൂടന്ന് വെച്ചാ ഒരു രക്ഷയില്ലാത്ത ചൂടാ രാത്രിന്നില്ല രാവിലെയന്നില്ല എന്തുവാ ഇത് ലോകം അവസാനിക്കാൻ പോവങ്ങാണ്ടാ
ഇൻക്കൊന്നും അറിയ ത്തില്ല കുഞ്ഞേ എനിക്കങ്ങ് എനിക്ക് എനിക്ക് ചൂടിന്റെ ആണെന്ന് തോന്നുന്നു ഈ. എടി വട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല നമുക്ക് ഇങ്ങനെ ചൂടൊക്കെ ആ കഴിഞ്ഞല് നമ്മളിങ്ങനെയാ. ഒരു ഡിപ്രഷനൊക്കെ അടിച്ച് നമ്മൾ എന്തോ ചെയ്യുന്നെ എന്തോ പറയുന്നെ നമ്മൾ അറിയത്തില്ല അമ്മാതിരിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇല്ലില്ല. ഭയങ്കര ചൂടായിപ്പോയി ആ റൂമിലൂടെ ക അപ്പൊ ഞാൻ പിന്നെ ഒട്ടും കളിച്ചില്ല ഓടിച്ചെന്ന് കാറ് തുറന്നു എസി ഇട്ട്. സ്വരയാണ് ആദ്യം. അങ്ങനെ കൊറച്ച് ആദ്യം ഒന്ന് .
ഞാനിപ്പോ എന്തോ പരിഹാരയടി ഒരു പരിഹാരവും പറഞ്ഞു തരാനില്ല ഞാൻ അതിലും ഇവിടെ കിടന്ന് അനുഭവിക്കുവാ.
ഒരുതുള്ളിയെ ഉള്ളായിരുന്നു അതെടുത്ത് ഞാൻ മുഖമൊന്ന് കഴുകി, എന്നിട്ട് എന്നിട്ട് എന്തുവാ അതിൻ്റെ ഇരട്ടി അങ്ങ് വിയർ ഓ എന്തോ ചെയ്യാൻ ഈ വേനൽമഴ ഇനി എന്ന് വെച്ചിരിക്ക ഇത് കാലവർഷത്ത് വെച്ചേക്കുവാന്നേ ഈ വേനൽമഴ.
എനിക്കും അറിഞ്ഞുകൂടാ.
എന്താണ് സ്കൂള് തുറക്കുന്ന സമയത്ത് പൂ പിള്ളേര് നനയ്ക്കാൻ ആയിട്ട് വേ നമ്മൾ കാലവർഷം വരുന്നതാ അതാ അത് അത് ഓൾറെഡി ഉണ്ട് ഇനി അന്ന് പെയ്യാൻ നിക്കുവ എനിക്ക് അന്നെങ്ങാനും നീ പിന്നെ എന്നെ. ഡെഡ് ബോഡിയായിട്ട് എടുക്കുന്നരിക്കും.
ഇവിടാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ ചൂട് കാരണം വയ്യ അമ്മ നാലും അഞ്ചും വട്ടവാ കുളിക്കുന്നത്, എന്നിട്ട് വെള്ളം ഉണ്ടോ വെള്ളം ഉണ്ടെങ്കിൽ വേണ്ടില്ല.
എനിക്കറിയത്തില്ല. അതെ മോട്ടോന്ന് ആ ഇത്രയ്ക്കെട്ട് കാണുന്നുള്ള വിശ്വാസം അഞ്ച് മണിക്കുവരും. തോളുപോര് ഓ മെസ്സേജൊന്നും ഇട്ടിട്ടില്ലേ ആ ഇടനോരിക്കാൻ ഇതിനകത്ത് എന്റെനകത്തൊന്നും അല്ല ഇടുന്നെ മ് അവർക്ക് അവർക്കന്തെ ഏതാണ് പറയുന്നെന്ന് എന്ന് അറിയാവോ അഞ്ച് മണി ലാഘവാ അവർക്ക് അവരവിടെ എ സി ക്കാതത്ത്
അവർക്ക് ജനറേറ്റർ കാണും
ഞാൻ എന്നിട്ട് വിചാരിച്ച് ഇൻവെർട്ടർ ആയിരിക്കും ഞാൻ എന്നിട്ട് വിചാരിച്ച് ഒരു രണ്ടു മാസത്തേക്ക് എവിടെങ്കിലും എ സി ഉള്ള കടകളിൽ ജോലിക്ക് എങ്ങാനം പോയാലോന്ന് ആ അവിടെ ഇക്ക ഇൻവെർട്ടർ അല്ലെ കാട്ടിലും വലിയ സ്റ്റോർ വലിയ കടകളൊക്കെ ഉണ്ടല്ലോ പിന്നെല്ലാതെ പൈസയും കിട്ടും തണുത്ത് ഇരിക്കും പിന്നെ വീട്ടിലോട്ട് എനിക്ക് അറിയത്തില്ല എന്നിട്ട് ഞാൻ ഇത് അവനെ വിളി നെടുമ പുറത്തോട്ടൊന്ന് ഇപ്പൊ വെയിൽ മങ്ങി ഇരിക്കുവോ പുറത്ത് ആ മഴക്കോളൂ പോലെ ചെറിയ പുറത്തോട്ട് ഇറങ്ങുമ്പോ വെയിലില്ല അതിന്റെ ഞാൻ ബൈക്കിൽലൊന്ന് നമുക്ക് രണ്ട് റൗണ്ട് അടിച്ചിട്ടായി അവൻ എന്നെ ചീത്തവിളിച്ച് ആ അവന്റെ മുതുകത്ത് ഒരണ്ണം കൊടുത് എന്നിട്ട് ഓടി ഇങ്ങ് പോന്ന് എനിക്കറിയാൻ വയ്യ കുഞ്ഞേ ഞാൻ അങ്ങനെ അവനെ രണ്ട് തെറിയും വിളിച്ച് ഞാൻ അറിഞ്ഞ്
എന്താ നീ
അത് വൈകാതെ തന്നെ കിട്ടും ഞാൻ ഇപ്പേ നിന്നെ വിളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയല്ലേ ആ എനിക്ക് പിന്നെ അവനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും ചൂട പ്രവർലാവാ ഫോണിൽ ചാറ്റുവാ ആരെ ആ എന്ന് എനിക്ക് സംശയം ഉണ്ട് കണ്ടുപിടിക്കണം ഗേൾഫ്രണ്ട് ആണോ ഡൗട്ട് നിനക്ക് എന്തടെ ആ
ക്ലിയർ ഉണ്ട്
ആ ഞാൻ ഞാനങ്ങനെയൊന്നും മില്ല എനിക്ക് ആകെയുള്ള വട്ടോള് മിനി ആ യെസ് യെസ് അവൾ അല്ലെങ്കിലും എനിക്കൊരു ഞാൻ എന്റെ കണ്ണുകളെല്ലാം ഞാൻ അവന്റെ മേൾക്ക് ഇട്ടിരിക്കുന്നത് എനിക്ക് അവിടെ അങ്ങ് എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ ഓടുകയാ നിങ്ങക്കവിടെ ചൂടുണ്ടോ ഞാൻ അവിട നിനക്ക് ചൂട് കാണില്ല ഇന്ന് കറണ്ട് കാണില്ല എന്നുള്ള സന്തോഷത്തിലാണ് വിളി അന്നൊരു ദിവസം വിളിച്ചപ്പോ നിനക്ക് നമുക്ക് ഒരുമിച്ച് കറണ്ടു പോയില്ലേ പോണ്ടെന്നറിഞ്ഞപ്പോ എനിക്ക് വീണ്ടും വെപ്രാളം കേറുന്നു ഒടനെ തന്നെ അവിടുത്തെ കറണ്ട് പോവാൻ ഒടനെ തന്നെ അവിടുത്തെ കറണ്ട് പോവാൻ ഞാൻ പ്രാർത്ഥിക്കാം
എന്തൊരു സ്വഭാവോടി ഇത്
ആ കറണ്ട് ബില്ല് അങ്ങേയറ്റാ ഒട്ടും കറണ്ട് മാ ദിവസോം ഒണ്ടോ അതും ഇല്ല അയ്യായിരം പിന്നെ അതിനെ ഇനി അടക്കാന അവിടെ കിടന്ന് ആ അടിയോടടി എന്താലും എനിക്ക് ക്ക് ജോലി ഇല്ലാത്തോണ്ട് പിന്നെ എന്റേന്ന് ഇല്ല അല്ലെങ്കി അമ്മ അച്ഛൻ ചേട്ടൻ കാരണം മൂന്നു പേരും കൂടാണ് അവിടെ. ഓ അങ്ങന്നെ ഞാൻ പറഞ്ഞോ ഞാൻ കോളേജിൽ പോവാന്ന് പറഞ്ഞിട്ടാ പോന്ന്. കറി ക്ക് നിന്നെ നിന്നെ എനിക്ക് നിന്നെ ഒന്ന് എന്റെ കയ്യിലോട്ട് കിട്ടണം നിന്നെ ഞാൻ എന്താ നീ നിന്നെ ഞാൻ പറയുന്നേന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാൻ നീയാരെടീ ഞ അതാ പറഞ്ഞ് വട്ടോളി വട്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഒരുമിച്ച് വട്ടൊളീസാവുക ഉം ഓ ഹെന്തു വെറി ആ പ ചെ ഈ കാറ്റടിക്കുന്നുണ്ട് ട്ടോ അവിടെടിക്കുന്ന ആ അവിട്ന്ന്ങ്ങോട്ട് വീശ് ന്തോന്ന് ആ ആ കാറ്റിന്റെ അയ്ൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തൂട്.
ഞാൻ തരാം ഉറ്ട്ട് തെ
ഓ ന്നിട്ട് കൊഴക്കെട്ടയാ? ആഹ് പിന്നെ നീ ങ്ങള് ചോറൊക്കെ കയ്ചോ? ആ കഴിച്ച് ഇനി അമ്മയൊക്കെ റസ്റ്റാണോ രാത്രിലത്തേക്ക് ഇനി എ എപ്പഴാ ഉണ്ടാക്കുന്നെ അത് പിന്നെ കഴിച്ചോ ആ ഞങ്ങൾ ഒക്കെ കഴിച്ച് ഇല്ലെടി എനിക്ക് തലവേദന എടുത്ത് ആഹാരം ക ഇസിഡ്പാത്രം കഴുകി വെച്ചിട്ട് മേലോട്ട് ചെന്ന് ആ റൂമിലോട്ട് അടച്ചിട്ടിരുന്നില്ലേ കേയറിയപ്പോഴേ ചൂട് അന്നേരം ഓ ടിച്ചെന്ന് ആ സുച്ഛ് ഇട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേ താ കിടക്കുന്നു നമ്മള് ചൂടാണെങ്കിൽ ഇപ്പൊ എ സി നമ്മൾ നമ്മൾ ചൂടങ്കിൽ ഇപ്പൊ എസി വർക്കായി കൂളാവും പറഞ്ഞ് നമ്മൾ ആ ചൂട് സഹിച്ച അവിടെ നിന്നു ആ ചൂടിന്റെ ഇത്ൽ നമ്മൾ പിന്നെ താക്കോലി തപ്പായത് അതിനും കൊടുത്തിയാ അവന് താക്കോലി കാണുന്നില്ല വണ്ടി ഒരിടത്ത് ഇവിടെ ഒരു ഇവിടെ ഒരു ഇത്പോലെ വെച്ചിട്ടുണ്ട് ഇത് താക്കോൽ ഇടാൻ വേണ്ടി ഒരു പാത്രണ്ട് കേട്ടോ ഞാൻ ഓൺലൈനിൽന്ന്വരുത്തിയതാ ഇവരാരും അതിലടത്തി കണ്ടത്തെല്ലാം കൊണ്ട ഇട്ടിട്ട് എവിടെയങ്കിലും പോകാൻ ഇറങ്ങുമ്പഴേക്കും താക്കോൽ തപ്പാന ഇവിടെ ഒരു മണിക്കൂർ അടി ഞാൻ ഇനി പറഞ്ഞു എവിടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുണ്ടകിൽ നേരത്തെ എല്ലാം തപ്പിയടുത് അങ്ങനെ അവൻ കൊണ്ട് അവന്റെ റൂമിലിട്ടിന്ന് കൊടുത്തു അവവിടെന്ന് രണ്ടണ്ണം എന്താ ഇതെല്ലാം കൂടി ചെറുകനെ കിട്ടും അത്കഴിഞ് അമ്മയഛനെയൊക്കെ അമ്മയേ വിളിച്ചോണ്ടേ പോത്തുള്ളു അവന്റടുതൊട്ടിനി ഉം അങ്ങനെ അവരെ വിളിച്ചിട്ട് വന്നില്ല ഇനി കുറച്ചൂടെ കഴ ഒന്ന കൂടെ പോയിന്ന് വിളിക്കണം
അതാകുമ്പ പുറത്തന്നള്ള ച കുടക്ക
ആ അത് കൊഴപ്പില്ല എന്നാലും ചായയും കടിയും കൂടെ കിട്ടുമ്പോഴേ വേണ്ട ഒരു മൂന്ന് മണിയ ആകുമ്പോത്ത ഇപ്പൊ പോയെങ്കിലേ നല്ല സ്പോട്ട് കണ്ടു പിടിക്കാൻ പറ്റൂ മറ്റേ അടുത്തൊന്നും കുടിക്കുന്നത് ല്ല നിൾ എത്രത്തോളം സഞ്ചരിച്ച് ദൂരെ പോകുന്നു അതാണ് ടെസ്റ്റ്‌ ചായ കുടി കാരണം ചിലപ്പോ ഇവിടെയിരിക്കും നല്ലത് അവിടെ ഊച്ചാളി ചായയായിരിക്കും എന്നാലും ഇത്രയും ട്രാവൽ ചെയ്തല്ലോ ആ ഒര് അനു
ഓഎടി ഞാൻ എന്റെ ഫോണേ കുത്തി ഇടട്ടെ ചാർജ് കുറവ ഇനി ഇപ്പ ഇവിടെ കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാ നിന്റെ പ്ര
ഓ ശെരി എന്താലും ഞാൻ ഇനിയാണെങ്കി അവനേ ഒന്ന് വിളിച്ചു നോക്കട്ട് ചായടിക്കാൻ പ
ശരി